ആ കേക്കാൻ പറ്റുന്ന്ണ്ട് എന്താ ചെയ്യ്ണത്
ഞാന് ഒന്നും ചെയ്യുന്നില്ല
ആ ബുക്ക്കള യിക്കണാളാണോ
ആ ബുക്ക് വായിക്കും
അതെ എന്തൊക്കെ ബുക്കള വായി ക്ക്യ
എല്ലാ കഥകളും വാ ഹ്ഉം എല്ലാ വായിക്കും ചരിത്രപരം വായിക്കും കഥബുക്കും വായിക്കും
അതെ
എന്ത് ബുക്ക് കിട്ടിയാലും ലൈബ്രറി ബുക്ക് കിട്ടിയാലും വായിക്കും എല്ലാ ബു കളും വായിക്കും
ആ പണ്ടൊക്കെ അങ്ങനെയാണല്ലോ നമ്മള് പ്പൊ സ് ഏ ഈ മനോരമ മംഗളം അങ്ങനെയൊക്കെയല്ല അമ്മമാരൊക്കെ വായിച്ചേർന്നത് അന്നധികം ബുക്കളൊന്നും കിട്ട കെടന്നില്ല പക്ഷെ പിന്നീട് പിന്നീട് ഇങ്ങനെല്ലേ റീലുകളും കാര്യങ്ങളൊക്കെ വന്നെ പിന്നെ എല്ലാവരും ബുക്കൊക്കെ വായിച്ചായിരുന്നു ഇപ്പൊ പിന്നെ തീരെ എങ്ങനെ ബുക്ക് കാര്യങ്ങളൊന്നും വായിക്കില്ലല്ലോ
ഉം ഉം ഇപ്പോഴും വ മൊബൈലിലൊക്കെ ഓരോ കഥകളിലൊക്കെ
ആഹ് അത് ശരിയാ ഓരോ പോലൊക്കെ അല്ലേ അതില് കേൾക്കാനും പറ്റും വായിക്കാനും പറ്റും ഞാനും അതേട്ടോ ഓരോന്നിങ്ങനെ വായിച്ചാരുന്നു വായിച്ച് കഴിഞ്ഞ ന ച്ചായി കഴിഞ്ഞാ പിന്നെങ്ങനെ വായിച്ചോണ്ടിരിക്കാൻ തോന്നും ഏ ഞാനൊരാദ്യം ബുക്കാണെങ്കിൽ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ബോറിങ്ങൊക്കെ ആകുമ്പോ അങ്ങനെ അടച്ച് വെക്കും അല്ലെങ്കില് അതത്രെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്തേലൊക്കെ ചിലപ്പോ പണികളൊക്ക അപ്പുറത്ത് കിടക്കാവും എന്തേലും ചെയ്യാനൊക്കെ പക്ഷെ അതങ്ങട്ട് ഫുള്ളാക്കാണ്ട് ഒരു സമാധാനം അങ്ങട്ട് കിട്ടില്ല എന്താവും അടു അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആവും കേൾക്കാനും അതായത് കാണാനൊക്കെ അല്ലേ വായിക്കാന്
ആഹ്
അങ്ങനെ
അയനൊക്കെ നല്ല താല്പര്യം
ക്ക് കൂടുതൽ ഇങ്ങനെ ഒരു ങ് ഒന്നില്ലങ്കി പ്രണയം അ അതുപോലെ ഓരോ ഹ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ
ശരിങ്ങ അതന്നെ
നോവല് പോലത്തെ നമ്മുടെ മനോരമേലക്കെ ഉണ്ടാവുന്ന നോവലുകളണ്ട് ണ്ടല്ലോ അതുപോലെ കണ്ടിന്യൂസ്‌ ആയിട്ട് ഇ ഇപ്പോ മനോരമ ഒക്കെ വായിക്കുകയാണെങ്കിലും നല്ല മനോരമ താന ഇറന്നിട്ട് ഞാന്
ആഹ് ആഹ്
ഇപ്പ ഉണ്ട് ഈ ബുക്ക് ഇങ്ങനെ അതായത് അടുത്ത പതിപ്പ് വരുന്ന വരെ ഭയങ്കര സമാധാനം ക്കെടും കാരണം അടുത്തത് എന്താവും അടു റ്റത് എന്താവുന്ന് ഇങ്ങെന ആലോചിച്ച് റ്റ് അങ്ങനെ
അതെ ഞാനൊക്കെ അങ്ങനെ തന്നെനു നല്ലം വായിക്കലുണ്ടായിന്ന്
അതെ
ഉം മഴ ഉണ്ടോ അവിടെ
ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ടില്യ ഇന്ന് നല്ല മഴയണന്നൊക്കെ ഇങ്ങനെ ന്യൂസിൽ ഉണ്ടായിരുന്നു
ആഹ് ഹാ ആ
ഭയങ്കര വെയിലായിർന്നു
ന്നേണല്ലോ ഇപ്പം നമ്മള് സ്കൂളുകളിലൊക്കെ ഇന്ന് ഭയങ്കര മഴ ദിവസാണ് കുട്ടികൾക്ക് ഇന്ന് സ്കൂൾ ഇല്ലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നല്ല പൊരിഞ്ഞ വെയി ലാവും പിറ്റേ ദിവസം ക്ലാസ് ക്ക്യ അങ്ങട് പോവാന്ന് തുടങ്ങുമ്പൊള്ത്തിന് അങ്ങട് മഴ അങ്ങട് പെയ്യ ഇടിയും മഴയക്കല്ലേ ഇണ്ടാവാ
ആഹ് അതെ
കാലാവസ്ഥാ നിരീക്ഷകര് അങ്ങട്ട് ശരിയാവ്ണില്ല ഇപ്പൊ ഈയിടയായിട്ട് പ്രവചന അങ്ങട് പോരാന്ന്
ആഹ് ഇണ്ടാവും നല്ല വേനല
ആഹ് അതെ അല്ല വർഷക്കാലത്തേ നമ്മള അങ്ങനെ കേക്കൂലോ ആ
വർഷക്കാലത്തേക്ക് അല്ലേ വരുന്നത് സ്കൂൾ തുറക്കലും മഴിം എല്ലം കൂടി ഒപ്പം
ഇപ്പൊ രണ്ടുമൂന്നു ദിവസൊക്കെ അടുപ്പി ച്ച് മഴല്ല ഉണ്ടായിർന്നത് ഇപ്പൊ രണ്ട് ഇപ്പൊ ഒരാഴ്ച ഏതായാലും ഒരു നാലൂസായി ഇപ്പോ വെയിലന്നെ ഇവിടൊക്കെ ഇനിപ്പോ സ്കൂള് തുടങ്ങാറാവുമ്പോഴ്ത്തിനും ആകെ മഴിം ഇടിം ആവും അപ്പം പിന്നെ സ്കൂൾ ക്ക് വിടുന്ന പേരൻസ് നും ഭയങ്കര ബുദ്ധിമുട്ടാവും ആ പോയി വര്നവരെ സമാധാനക്കേടന്നല്ലേ
ആ ആ ഇപ്പൈനി ഇടിവെട്ടിയാലൊക്കെ ഞമ്മ ക്കൊര് സമാധാനം എന്താ കേൾക്കണ ഫുൾ അപ കടം മാത്
ആ എത്തിനെ വരെ പറയണ പോലെ പേടന്നെയാണ് ഇപ്പഴാണെങ്കിൽ ഫുള്ള ഫുള്ള് ലൈ ലൈൻകമ്പികളും ഒരുപാട് കൂടുതലല്ലേ ആ പണ്ട ഇ പോലെ ഒന്നോ രണ്ടൊന്നോ എന്നല്ല
അല്ല വെള്ളത്തിലിട്ട ചെയ്യുമ്പോള്
ഇനിയിപ്പ എത്ര നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്കൂളുകളൾാണെങ്കിലും ഇപ്പൊ കൂടുതലായിട്ടും അങ്ങനെ കേൾക്കണത് ഇങ്ങനെ ഇടിമിന്നലറ്റിട്ടൊക്കെ സ്കൂളുകളിൽ നിന്നൊക്കെ നെയ
ആ എറത്തിന്റെപ്രശ്നങ്ങൾ തന്നെയാണ് കൂടുതൽ ലൈറ്റ് പിന്നെ മരങ്ങള് എല്ല ഫുള്ളഓഫ്
ആഹ
പണ്ടൊക്കെറ രങ്ങളും കാര്യങ്ങളൊക്കെള്ളെ
ആ അതെ അതു ആണ് ട്ടോ കാരണം പണ്ട് ഞങ്ങള് പഠി ക്ക്ണ കാലത്തെക്കെ അട്പ്പിച്ചട്പ്പിച്ചോരോ മരങ്ങളാണ് ഇപ്പോന്ന് പറയ് പ്പം മരങ്ങളെക്കാ കൂട്തല് ബിൽഡിങ്ങ്കളാണ്
ഏ അപ്പൊ പിന്നെ തില്ലാത്തിലും സംവിധാന ആ
ആ അതോണ്ട് ഇടിമിന്നലൊക്കേൽക്കാനും
ഉം എൾപ്പാണ് ഞാനതന്നാപർഞ്ഞെ
സ്കൂൾകൾലൊക്കെങ്ങനെ ഈ പരിസ്ഥിതി ദിനത്തിലൊക്കെ ഓരോ മരക്കങ്ങട് വെ ച്ച് ആ ഇണ്ട് പക്ഷെ അത് പിന്നെ അങ്ങട് നോക്കാെന്നുംല്ലെവരെ പിന്നെ നോക്ക പർഞ്ഞയ്ഞ്ഞാ ഒന്നങ്ങട് വെൽതായിവെ ത്തിനും മാണം വേറെ ബിൽഡിംഗ് കേറ്റാള്ളൊരു തത്രപ്പാടില് ലെല്ലാവരും കുട്ടികളത്രക്ക്ണ്ട്
ആ
ഏ അല്ലെ പണ്ടത്തെ ആ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോ നമ്മൾ അതും ചിന്തിക്കണം അല്ല നമ്മളൊക്കെ ഓടിട്ട മറ്റേ ക്ലാസ്സുകളിലൊക്കെ ചോർന്നൊലിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെല്ല ഉണ്ടായിർുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പത്തെ കുറച്ച കൂടി നല്ല ഡവല കുറച്ച് കുറെേ സാങ്കേതികികളൊക്കെ ഒ ണ്ടല്ലോ സ്കൂളുകളില് പ്രൊജക്ടറാണെങ്കിലും ലാബുകളാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെല്ല ഇപ്പോ ഉള്ളത് അതലോചിക്കുമ്പോ പിന്നെ ബില്ലി ഇപ്പ വന്നാലും കുഴപ്പയില്ല തോന്നുന്നു
പക്ഷേ കുട്ടികള് പിന്നെക്ക അപകടങ്ങ ഇല്ലാ നൽക്കും എന്താണിപ്പോൾ
അതെ
പിന്നെ തൊട്ടായിട്ടും മഴന്റെ ഇതായാല് മിന്നൽയായലോക്കെ നമ്മ കടം മാത്ര നമ്മ എന്നാ ചെയ്യും
ആഹ് അങ്ങനെ അല്ലെ ഇപ്പൊ പിന്നെ ഇങ്ങനെ മഴക്കാലൊക്കെ ആകുമ്പളും ഇടെക്ക്ടെക്ക് ലീവൊക്കെ കിട്ടണാരുന്നേ അങ്ങനെ ഇങ്ങട് പേടിയില്ല പിന്നെ ഈ ഈ കമ്പികളിലൊക്കെ ഇറ തടിക്കുമ്പോ അതുമൊക്കെ പോയി പിടിക്കുമ്പോഴും പിന്നെ ഈ കേടായ ബി ങ്ങക്ക് വരുമ്പഴാണ് അപകടങ്ങള് കൂടുതലും അങ്ങനെള്ള കേ ബില്ലിഡിങ്ങക്കെ ഉണ്ടിച്ചെങ്കിലും അത് പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊ ഒക്ക നോക്കിയാ മതിയെനി മാനേജ്മെൻറ്കാർക്ക് അവരഅത അങ്ങനെ ഇടുക കാരനല്ലേ അങ്ങനെ കൊറച്ച് ബിൽഡിങ്ങ് ഒക്കെ വീണിട്ട് കുട്ടികൾക്ക് അപകടം ഉണ്ടാരുന്നല്ലോ ആ അങ്ങനെയൊക്കെ പെട്ടെന്ന്ണ്ടച്ചെങ്കിൽ ആ അതെ നമ്മ ഇപ്പ മൊത്തം ഓളിന്നോളായിട്ട് അങ്ങനെ നോക്കാനും ശരിക്കും അവിടെ ഒരു ആള് വേണം പ്രൈവറ്റ് സ്ഥാപനങ്ങളില് ആഹ് ണ്ട് പക്ഷെ എന്നാലും ഗവൺമെന്റിൽ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഒരു ശ്രദ്ധ ഒന്നുകൂടി കൊടു ക്കാനുണ്ട്ന്ന് ക്ക് തോന്നണ്ട് ഉം കാരണം അവര് ശ്രദ്ധിക്കും പക്ഷെ ആ ഒരു ഒറ്റ ഒരു ഒറ്റ ആ ഒരു കൊല്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങന് മാത്ര ഒരു നോട്ടുള്ളി പിന്നീട് അങ്ങടെ ഒര് ഇത് കൊടുക്ക ഇപ്പളൂല്ല. പിന്നെ കുട്ട് രണ്ടെടത്തും ഉണ്ട്ട്ടാ ആ ഭാഗത്തേക്കൊന്നും പോവര്ത് ന്ന് പറ ണ് കിഞ്ഞാല് അവ ആഹ് അവർക്കൊര് ക്യുരൊസിറ്റി അവിടെ പോയി നോക്കാന് ആ അങ്ങനെയുണ്ട് അവർക്കത് അങ്ങനെ ഓരോ ഒക്കെ വരാൻ കാലത്താണ് നമക്ക്ക്കെ തോന്നാ
ത്തെ പോലുള്ള പേടിയ്ള്ള മക്ക് മക്കളൊന്നും അല്ലല്ലോ ഇപ്പാ അതാ ധൈര്യാണ് ഉം എന്ത് പറഞ്ഞാ ചെയ്യരു ണ്ട്ന്ന് പറഞ്ഞത് ചെയ്യാൻ ഭയങ്കര
ആ അങ്ങനെയുള്ള മക്കളായോണ്ട് ഒരു ആഹ് ഒരു കാര്യം നോക്കുമ്പോ അത് നല്ലതാണ് നല്ല ധൈര്യള്ള മക്കളാണെങ്കില് ഒന്നൂടി നല്ലതാണ് പക്ഷെ അധിക ധൈര്യ ആവുമ്പോഴും അത് പ്രശ്നാണേ ഉം പിന്നെ ഒന്ന് ഇണ്ട് പണ്ടത്തെ പോലെ പഠിക്കായികാ അങ്ങനെന്നുല്ല ഇപ്പ വീട്ടുകാരാണെങ്കിലും നല്ലോണ്ണം ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് കുട്ട് കുട്ടികളാണെങ്കിലും അത്യാവശ്യം പഠിക്കുന്നുണ്ട്. എത്ര മടിച്ചിരുന്നാലും വീട്ട് വീട്ട്കാര് അങ്ങനെ വെറുതെ വിടണ ഒരു സ്വഭാവം അല്ലാത്ത കാരണേ കുട്ടികൾക്കൊക്കെ നല്ല വിദ്യാഭ്യസം കിട്ടുന്നുണ്ട്
ആഹ് അഹ് ട്യൂഷനും കാര്യങ്ങളും ഒക്കെല്ലേ ഞമ്മള് പഠിച്ച പോലെ അല്ലെ ല്ലൊ അമ്മള് ബുക്ക് മാ പഠി ച്ച്‌ വളർന്ന കാലല്ലല്ലൊ അഹ്
അതെ പിന്നെ നമ്മടെ മാതാപിതാക്കള് പറയ്മ്പോ അന്നത്തെ കാല്യം കാലം പറയുമ്പോ അവർക്കും അത്ര വിദ്യാഭ്യാസം കിട്ടിയിട്ടുല്ല്യാ അപ്പ നമ്മള് അവര് ശ്രമിക്കും നമ്മളെ കൊണ്ട്ങ്ങനെ ആ ക്കാന് പക്ഷേ നമ്മള് വേണ്ടാന്ന് പറയ്മ്പം അവര് അവിട ആഹ് എന്തേലൊക്കാവട്ടെന്ന് വിചരിച്ചു ട്ടങ്ങനെ പോകും പക്ഷേ ഇന്നത് ആൾക്കാരങ്ങനെ ചിന്തിക്കില്ല നമ്മളൊക്കെ നമുക്ക് നമ്മളൊക്കെ അത്യാവശ്യം വിഭ്യാസുള്ള നമ്മുടെ മക്കളെ അങ്ങനെ വെറുതെ വിടാം നമ്മള് അവര് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മള് പിടി ചിരിച്ച് നമ്മളെ പഠിപ്പിക്കും ആ നമ്മക്ക് ശരിക്കും ആ ഒരു ചെറുപ്രായത്തിൽ അത് അങ്ങനൊരു പിട് ത്തം വേണന്ന് ആഗ്രഹം ഉണ്ടാർന്നു പക്ഷേ നമുക്കത് കിട്ടില്ല അപ്പത് നമ്മള് മക്കളില് പ്രയോഗിക്കുകയാണ് പക്ഷേ കുട്ടികൾ വിചാരിക്കുന്നത് എന്താ വെച്ചെല് ഇവരെന്താ അങ്ങനെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക് പിന്നന്ന തോന്നണത് പക്ഷേ അവർക്ക് നല്ലരു ഭാവിയ്ക്ക് വേണ്ടിട്ടാണ് നമ്മളത് ചെ ചെയ്യണന്ന് അവര് ആലോചിക്കണില്ല ആ അങ്ങനെ അവിടെ എങ്ങനെ പഠിക്കണ കുട്ടികൾണ്ടാ
പഠിക്കുന്ന കുട്ടികളുണ്ട് മൂന്നാളുണ്ട് ഒരാള് പ്ലസ് ടു ആണ് ഒരാള് ഒമ്പതാം ക്ലാസ്സിന് പ്പത്ത്ക്ക്
ആ അവർക്കിങ്ങനെ ഏതേലും സ്പെഷ്യലായിട്ട് വല്ല സബ്ജക്ട്ട് നല്ല ടഫ്
ടഫ് മാക്സും ഇംഗ്ലീഷ് ട്ടുള്ളെ എല്ലാവർക്കും ട്ടഫുള്ളത്
ആ അതൊരു മാക്സ് പണ്ട് മുതലേ ഒരു ടഫ്ള്ള വിഷയ ഷയായി ട്ടാണ് എല്ലാരും കണക്കാക്കുന്നത് ശരിക്ക് അത് അയിന്റെരു ഐടി കി ത്തി കഴിഞ്ഞാൽ നല്ല ഈസിയാണ് ക്ഷെ എല്ലാവരും അത് പാടണന്ന് മുന്നേ ചിന്തിക്ക കാരണേ അത് അങ്ങനെ ഒരു മൈൻഡില് കെടക്കാണ്
ഉം തന്നെ ഒരു പേടിയാണ്
അതെ പിന്നെ എല്ലാവരും അതന്നെ ഇങ്ങനെ പറനോ ഇക്ക് ഇപ്പോ കുറച്ച് മാർക്ക്‌ കുറഞ്ഞൽ നമ്മള് പറയും അത് നല്ല ടഫ്ള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോ അവരുടെ മൈൻഡില് അത് കേറും ആ അത് ടഫ്ള്ള കാരണാണ്ന്ന് പക്ഷേ എത്രി സിമ്പിൾ ആയിട്ടുള്ളാണ് അങ്ങനെ മാർക്ക് കുറഞ്ഞു നമ്മള് ഒരു മൈൻഡ് കൊടുക്കയാണെങ്കിൽ അവര് ആ സിമ്പിളായിട്ട് ഞ ങ്ങനെകുറച്ചുല്ലേ അങ്ങനെ ഒരു മൈഡും വരെ
ആ അതെ ക്ഷെ അങ്ങനാരും ചിന്തി തൂല എന്താച്ചാൽ ഇത് ടഫ് ആയിട്ടല്ലേ എന്നും തോന്നണ അധിക കുട്ടികൾക് ക്കും അങ്ങന തന്നെ
അതെ മാത്‌സ് എന്നുമൊരു ടഫുള്ള ഒരു വിഷയായിട്ടെന്നെ എല്ലാരും ട്ടും കണക്കാക്
കണകാക്ക അതാ
ഉം അയ്ശെരിയാ വിളിക്കോണ്ടിട്ടാ
ആഹ്
ഹലോ കട്ടാക്കിക്കൊള്ളൂട്ടാ ഹലോ